ആഹാ ഹലോ എന്താണ് വിശേഷം?
കേൾക്കുന്നില്ലേ?
കേക്ക്‌ണ്ട് കേക്ക്‌ണ്ട് എന്താ വിശേഷം? എവിടെയായിരുന്നുസ്റ്റ? രണ്ട്സ ആഹ് ഫുഡൊക്കെ കഴിച്ചു ചായ കുടിക്കാറായി. ഇവിടെ ഓരോരുത്തർക്ക് ചായ കുടിക്കാനുള്ള വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്.
ആഹ് മൂന്ന് മണി ആയിട്ടുള്ളൂ. അപ്പൊ നേരത്തെ ഫുഡയിക്കാ?
എവിടെ ഇത്തിരി നേ ഇത്തിരി നേരം ആയുള്ളു അരമണിക്കൂറായുള്ളൂ കഴിച്ചിട്ട് വിടങ്ങനെ കേറി കടന്നണ്ട്.
അവർക്ക് ചായ കുടിക്കാൻ തോന്നിയാണപ്പം
ആഹ് അപ്പൊ ച്ച വെഷ്ക്ക്ണ്ട്ന്നൊക്കെ പറയണ്ട് കറണ്ട് ഇണ്ടായില്ല. ചായയ്ക്ക് പിന്ന് രാവിലത്തെ അപ്പത്തിന്റെ ഇരിക്കുന്നു രണ്ടു മൂന്നെണ്ണം പാലപ്പത്തിന്റെ. കൊറച്ച് മാവ് ഇരിക്കണ്ട് പൊടിയൊന്നും ഇല്ല.
ആഹ്
ആഹ് ഒരു പൊടി ഇണ്ട്. മറ്റേ കുമാരി തല്പ്പ ഏജ് കുട്ടികൾക്ക് കിട്ടണ ഒരു പൊടി ഇരിക്കണ്ട് അത് വെച്ചിട്ട് കുമാരി കല്പം അങ്ങനെ എന്തോ ഒരു പൊടിയിരിക്കണ്ട് ഏജ് കു കിട്ടണ്ട. കുമാരി പ്രസ് കുമാരി പ്ലസ് അഹ് ഒരു ദിവസം ഞാൻ ദോശ ഇണ്ടാക്കിയോക്കി. അവർക് ഉണ്ടിണ്ടാക്കണത് ഇഷ് ഷ്‌ടം ശർക്കര നീര് ഒഴിച്ചിട്ട്.
ആഹ് ആഹ്
ആഹ് തേ അത് വറുത്തിട്ട് അമൃതം ഇടയ്ക്ക് വറുത്തു കൊടുക്കായിരുന്നു. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിട്ട് തേങ്ങ ചെരകിയത് ജീരകം ഇടും ഇത്തിരി
ആഹ് ആഹ്
ശർക്കര നീരോഴിച്ച് ഇവര്ക്കത് പച്ചതിന്നാണ് ഇഷ്ട ഞാ പുഴുങ്ങിറ്റാ കൊടുക്കാ
ആഹ്
ആഹ് ഇവര്ക്ക് പച്ചതിന്നണം അത് ഭയങ്കര ഇഷ്ട ആഹ് അമൃതം പൊടി ആയാലത് അവർക്ക് വറുത്ത് കൊടുത്താ മതി വറുത്ത് വെറു തേങ്ങ ചെറകിട്ട് ശർക്കര നീര് ഒഴിച്ചു കൊടുത്താമതി
ഏഹ്
അവിടെ എന്താ നാലു മണിക്ക്? സ്പെഷ്യൽ വല്ലതും ഉണ്ടോ?
അങ്ങനൊന്നും അല്ല. ബേക്കറി എന്തെങ്കിലും ഉണ്ടെങ്കി അത് കഴിക്കും. ഞാൻ ഒന്നും ഉണ്ടാക്കലൊന്നൂല്ല. വേറെ പണിയൊന്നൂല്ല.
ഓഹ് മെനക്കേടാന്നേ. രാവിലെ ഒരു ഉണ്ടാക്കല്. ഉച്ചയ്ക്ക് ഒരെണ്ണം. പിന്നെ നാലുമണി. അത് കഴിഞ്ഞാ പിന്നെ വൈകുന്നേരം. അടുത്തത് തുടങ്ങണ്ടേ.
ആഹ്
നമുക്കൊന്ന് ഇരിക്കാൻ സമയില്ല. ദേഷ്യം വരും. അപ്പൊ ഇനിപ്പ സ്കൂൾ തുറന്ന് കഴിഞ്ഞാ പിന്നെ രാവിലെ പോയി പിന്നെ വൈകീട്ടല്ലേ വരളു ആഹ് ആഹ് അപ്പ പിന്നെ കൊഴപ്പുല്ല
ആഹ്
അപ്പോഴാ ഒന്ന് കെടക്കാ. ഇപ്പൊ കൊറച്ചൂസായിട്ട് കിടക്കാനും സമയില്ല.
ആഹ്
കറൻ്റില്ലായിരുന്നു ഇവിടെ.
എന്തേനി?
ഇന്ന് ചോറിന് മീൻകറി ഉണ്ട്. വൈകീട്ട് വേറെ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ട് വരുവായിരിക്കും അപ്പെ വെക്കണം.
ആഹ് വൈകുന്നേരം പിന്നെ എന്താ മീന ന്നെ അല്ലേ കൊണ്ടുവരാ.
ചെലപ്പോ മീനാവും വാങ്ങിക്ക. ചിലപ്പോ പച്ചക്കറി വെല്ലതും വാങ്ങിക്കും.
ആഹ്.
ആഹ് ആഹ് മിക്കതും മീനന്നെ ആയിരിക്കും വാങ്ങിക്കാ. ഉവിടെ മിക്കതും മീനന്നെ വാങ്ങി
അപ്പൊ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് എന്താ ബാക്കി ഉണ്ടാവില്ല?
ആഹ് ഇല്ല ഇന്ന് ഞാന് കറി വെച്ചില്ല. ഇന്നലത്തെ മീൻകറി ഇരിക്ക്ണ്ടായിരുന്നു.
ആഹ്.
കൂടുതൽ വെച്ചത്. അപ്പൊ പിന്നെ ഏഹ് രാവിലെയും കറി വെച്ചില്ല.
ആഹ്.
ഇന്നിപ്പൊ വൈകുന്നേരത്തേക്ക് കറി വെക്കണം.
ഉം
ഇവിടെ അടി കൂടാൻ തുടങ്ങി ഇടക്കേ.
അഹേ. അവരതൊക്കൊക്കെ മാറിയാ. അസുഖ ഒക്കെ മാറിയാ.
അതിപ്പോഴും ഉണ്ട് ശരി ശരിയായി ട്ടില്ല വയറിന്. ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഈ ചൂടിന്റെയാന്നാ പറഞ്ഞത്.
ഏഹ്.
ആഹ്. അപ്പൊ ഇവിടെ അപ്പുറത്തിപ്പുറത്തൊക്കെ വീടുകളിലൊക്കെ ഉണ്ട്. എല്ലാവർക്കും. വയറിനസുഖേ ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ വയ് ഏഹ്. ചൂടിൻ്റെ കാലാവസ്ഥ പെട്ടന്ന് ഒന്ന് ചേയ്ഞ്ചായപ്പോഴൊക്കെയാന്ന് പറയുന്നെ.
ആഹ്.
അവിടെ എങ്ങനെയാ മഴ പെയ്തായിരുന്നോ ഇന്നലെയൊക്കെ?
ഇന്നലെ പെയ്തെണ്.
ഓഹ് ഇവിടെ ജസ്റ്റ് ഇന്നലെ പകല് ഫുള്ള് തീ വെയിൽ ആയിരുന്നു. എന്നിട്ട് വൈകുന്നേരം ആയപ്പൊ ചെറുതായിട്ടൊന്ന് ചാറിയിട്ട് ഒറ്റ പോക്ക്.
ഇബടെ കുറ റച്ച് ദൂരാത്ത് ഇടിവെട്ടീട്ട് ആളൊക്കെ മരിച്ചിക്കണ്. നാലാൾക്കാരങ്ങൾ നിങ്ങൾ കെ
ആഹ് പിള്ളേരുകള് മരിച്ചതല്ലേ. ആഹ് ആഹ് ഞാനാ കേട്ടായിരുന്നു.
ആഹ് അതൊക്കൊപ്പമേ പ്രതീക്ഷിക്കാത്തതല്ലേ അപ്പൊ അതൊക്കെ ഇടി വെട്ടിക്കണ്ട്
ആഹ് പെട്ടെന്നല്ലേ ഇടിവെട്ടും മിന്നലൊക്കെ ഇവിടെന്ന് കായ് ആഹ് അറിയില്ലാട്ടോ. ഞാന് ഇതുപോലെ ഒരാള് വിളിച്ചപ്പോ പറഞ്ഞപ്പോ കേട്ടതാണ്. അല്ലാണ്ട് ഞാൻ കണ്ടില്ലേരുന്ന്. ഇവിടെയാണെങ്കി ജസ് സ്റ്റ് ചെറുതായിട്ടൊന്ന് ഇടിവെ വെട്ടും മിന്നലും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് പ്രശ്നൊന്നും ഇണ്ടായിരുന്നില്ല. അത് കാരണം വല്യ ബദ്ധിമുട്ടി ആ മഴ പെയ്യുമ്പോ ആ അതന്നെ കറണ്ട് പോക്ക്
ഉം
വൈന്നേരം ആണെങ്കിൽ കറണ്ട് പോയി കെടക്കാൻ വയ്യ ചൂട് കാരണം
ആഹ
പിന്നിം ചൂട്
ആഹ
ഇനിയിപ്പോ മഴക്കാലം അങ്ങട് തൊടങ്ങിയ അപ്പൊ പറയൂ യൂ മഴേനെ കൊണ്ട് തോറ്റുന്ന് പറയൂ ആഹ തുണി ഒണങ്ങ്ല്ല പൊറത്തിറങ്ങാൻ പറ്റു യ്യ എവിടെങ്കിലും പോവാ മടി പിള്ളേർക്ക് സ്കൂളെ പോവാൻ മടി
ആഹ ഒക്കെതേക്കാരം ഇനിപ്പോ അങ്ങനെക്കെ തന്നെക്കാരം വെയിലായോട് പൊർ ത്തെർങ്ങാ വെയ്യ
പൊർത്തിറങ്ങാൻ വയ്യ ചൂട് കാരണം പിന്നെന്താ എടക്ക് ക്കെ ജൂസൊക്കെ വേനൽക്കാലത്തടെക്കെ ജ്യൂസൊക്കെ ഇണ്ടാക്കി കുടിക്കും ഞങ്ങള് അവിടെങ്ങനെയാ ജ്യൂസൊക്കെ അടിക്കുവോ ആഹ് ഞങ്ങളെടക്ക് മറ്റേ കാര ബീറ്റ്റൂട്ട് ജ്യൂസിനായിട്ട് വാങ്ങിക്ക ല്ലട്ടോ ഇവിടെ കറി വെച്ചിന്നാൻ മടി എല്ലാർക്കും
ആഹ ആഹ
ബീറ്റ്റൂട്ട്ന്ന് പറയുമ്പോൾ ആർക്കും അത്ര സുഖല്ല കാരറ്റ് വാങ്ങിച്ച കറി വെച്ച് കൂട്ടേ ഇല്ല ഇവിടെ വെറു തെ അപ്പൊ ബീറ്റ്റൂട്ട് വാങ്ങിക്കുമ്പ ചെറുനാരങ്ങ ഇണ്ടല്ലോ അ ഞാനിടയ്ക്ക് മിക്സിയിലിട്ട് അടിച് ഇത് കൊടുക്കും
ഏ പഞ്ചാര സാരൊക്കെ
ആഹ കൊർച്ച് പൻസാരട്ട് അല്ലെങ്കിൽ ബീറ്റ്റൂട്ടും ചെറുനാരങ്ങ
ആണല്ലോ
ആ ചെറുനാരങ്ങ ഇല്ലെങ്കി ഇഞ്ചിട്ടടിക്കും
ആഹ
അപ്പ അൽ ചെർ ബീട്രൂട്ടിന്റെ ചൊവ ഇവര്ക്കാ അങ്ങട് ശരിക്കും അങ്ങട്ട് പിടിക്കില്ല
ആഹ
അയിന് അങ്ങനെ പറയാ അപ്പൊ പിന്നെ ഇതാവുമ്പോ പിന്നെ ഒന്നും അറിയില്ല അങ്ങട് കഴിച്ചോളും ഇവരു പിന്നെ ചായയും കാപ്പിയൊന്നും കുടിക്കില്ല അത് കാരണം ജൂസെങ്ങെ ജ്യൂസ്ന്ന് പറഞ്ഞിട്ടിരിക്കും ചായിം കാപ്പിം പാലെല്ലാം മടിയ ഇവർക്ക്
ആഹ ആഹ
ഉ അങ്ങനെ അവിടെ എന്താ പൈനാപ്പിളൊക്കെ കിട്ടോ നിങ്ങൾക്ക് പൈനാപ്പിളൊക്കെ ഇണ്ടോ അവ് ടെ ആ വാങ്ങിക്കണല്ലേ അത് ശരി ആ അടുത്തന്നെ ആ ഇപ്പ പൈസ ഇല്ല ഞങ്ങളുടെ ഇവ്ടുത്തെ പൈനാ പ്പ്ള് മധുരല്ല പറമ്പിൽ പൈനാപ്പിൾ ഇണ്ട് പക്ഷേ ആഹ ആ ആ പഞ്ചസാര ഇട്ടടിക്ക- ആ കൂടുതലായിട്ട്ടണം ന്നച്ച ഒട്ടും മധുരില്ല
അഹ
ആഹ അങ്ങനത്തെ പൈനാപ്പിളാ നല്ലത്ണ്ടായിരുന്നു പക്ഷെ അതിങ്ങനെ- റബ്ബറിനും, തേങ്ങിനൊക്കെ കെളച്ചപ്പഴേ-
ആഹാ.
അതെല്ലാം തൂമ്പ വെച്ച് കളച്ച്, കിളച്ച് കളഞ്ഞു.
ഉം.
ആഹ പറമ്പില് കൊറേണ്ടായിരുന്നു, രണ്ടനണ്ടായിരുന്നു, അതെല്ലാം പോയി. ള്ളത് മധുരൊട്ടുല്ലാത്തതാ-
ആഹാ.
അനി ചെലതൊന്നും കിട്ട്ന്നില്ല, പകുതി പെരിച്ചായി ഇന്ന് കൊണ്ടു പോവും.
ഹേ.
ആഹാ കാട മോള്ല് കൊറച്ച് കാടുണ്ടേ, അപ്പോ എപ്പോഴൊന്നും പോവില്ല നമ്മള്. ഒരു വട്ടം പോയി പിന്നെ കുറേനാൾ ചെല്ലുമ്പോ ചിലപ്പോ അവിടെ കടിച്ച് നിക്കുണ്ടാവുംപകുതി, അപ്പോ അത് പറിച്ച് കളയും.
ആഹാ ആഹാ.
ചിലപ്പോ പഴുത്ത് തുടുത്ത് നിക്ക്ണ്ടാവും,
ആഹാ.
അല്ലെ പുല്ല്- പുല്ലരിയാൻ ആൾക്കാർ വരുമ്പോൾ അവർ വിളിച്ച് പറയും, ഇവിടെ നിക്കുന്നുണ്ട് പൈനാപ്പിൾ നിക്ക്ണ്ടട്ടാ.
ആഹാ.
അപ്പോ ഓടിപ്പോയി പറക്കും, അല്ലാണ്ട് കേറലൊന്നും ഇല്ല.
ആഹാ.
ജ്യൂസ് അടിച്ചുകുടിക്കും.
ആഹാ ആഹാ.
മാങ്ങ ഇണ്ട് ഇവിടെ അവിടെ ഇ- പഴുത്ത അവിടെ മാങ്ങ കിട്ടാനില്ലേ?
ആഹാ മാങ്ങ ഞങ്ങൾക്കില്ല പക്ഷെ, എല്ലാരും തരും. അപ്പോ അയിനോട് ജ്യൂസ് അടക്കും മസണല്ലോ.
ശെരിയാ ഞങ്ങൾക്ക് മൂവാണ്ടൻ മാങ്ങയുണ്ട്.
ആഹാ.
കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കിട്ടില്ല, മേലെ പോയിട്ടുണ്ടാവും എല്ല പ്രാവശ്യം- വവ്വാല് കടിച്ച്, അണ്ണാനൊക്കെ തിന്നുവായിരുന്നു.
ആഹാ ആഹാ
ഈ പ്രാവശ്യം മാങ്ങ കൊടുത്തു. ആഹാ മാങ്ങ കൊടുത്തപ്പോൾ മാവിന് വെഷമായി തോന്നുന്നു. പതിവില്ലാണ്ട് രണ്ടാം ട്രിപ്പ് പൂത്ത്- താഴെ തന്നെ കൊല കുത്തീട്ട്- നെറയും മാങ്ങ ഉണ്ടായി കിടക്ക ഈ പ്രാവശ്യം. അപ്പോ ഇനി പറിച്ച് വെച്ച് പഴിപ്പിക്കണം.
ആഹാ. എന്നിട്ട് എങ്ങനെയാ വെക്കുക പഴിപ്പിക്കാന്.
അത് ചാക്കില് ചാരത്തിലാണോ? ചാക്കിലാണാവോ? അങ്ങനെ ആന്തച്ചക്കയൊക്കെ- ഞാൻ അരില വെക്കാ. അത് ആന്തച്ചക്ക ഉണ്ട് ഇവിടെ. ആഹാ ആഹാ ആവശ്യക്ക കയിൽ എടുത്ത് വയ്ക്കും.
ആഹാ.
അങ്ങനെ ആന്തച്ചക്ക വല്ല്യ- ആന്തച്ചക്ക നെറഞ്ഞും ഇണ്ടാവും, കൊറച്ച് കിട്ടും. കൊറച്ച് കിട്ടില്ല പച്ചയാവുമ്പോ- തന്നെ വന്ന് കിളി കൊത്തി തിന്നട്ടേ.
ആഹാ ആഹാ.
അങ്ങനെയാ ഇവിടുത്തെ- സാധനങ്ങളൊക്കെ ഇങ്ങനെയാ, അതുപോലെ ഫാഷൻ ഫ്രൂട്ട്- നെറഞ്ഞു കിടക്കും എന്താ കാര്യം? എല്ലാം വന്ന് കൂത്തി, കൂത്തി കൂത്തിയിടും. ആഹാ ആദ്യം ആദ്യമൊക്കെ പഴുക്കണത് കിട്ടും, പിന്നെ ഒന്നും കിട്ടില്ല നമുക്ക്.
ഏ.
അങ്ങനെയ ഇവിടെ, പേരക്കായ ഒക്കെ ഇങ്ങനെ തന്നെ. പിന്നെ ഞങ്ങളടെ ചാമ്പക്ക പിന്നെ കിളിക്ക് കാണാനില്ല. അത്ര കുഞ്ഞ് ചാമ്പക്കയ. ബഡ് വാങ്ങിച്ചു വെച്ചതാ, ചാമ്പത്തൈയ്യും വലുതാവണില്ല, ചാമ്പങ്ങയും വലുതാവണില്ല.
ഏഹ്
ഇത്തിരി പോന്ന ചാമ്പക്ക അത് കുഞ്ഞിതായിട്ട്ണ്ടായ ഉള്ളിലോട്ട് മടങ്ങി നിൽക്കും മധുരം ഇണ്ട് അയിന് അങ്ങനെ നിക്കും ആഹ് മോളില് ഞങ്ങടെ അവിടെ മോളിത്ത വീട്ടില് നിറയെ ചാമ്പക്ക ഉണ്ട് ഞങ്ങള് കൊണ്ട് വന്ന് ഉപ്പിലിട്ട് വെക്കും
നല്ല ടേസ്റ്റാണത് ആ സുർക്കക്കെ കുടിച്ച്മ്പൊളേ
പിള്ളേരെടക്കെ ക്ലാസ്സി കൊണ്ടു പോകും ഉപ്പ് മുളകും തിരുമീട്ട് അപ്പൊ ആഹ് എല്ലാവർക്കും കൂടെ കഴിക്കാന്ന് പറഞ്ഞു
ആഹ്‌ ആഹ്‌
അപ്പൊ പിന്നെ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പൂവായിട്ട് അതീ മൊത്തം പറച്ച് കളഞ്ഞു
ഏഹ്
ചാമ്പങ്ങയില് മൊത്തം കുഞ്ഞ് കുഞ്ഞ് പുഴുക്കൾ കേറീരിയിക്ക അതെന്താണോ ചൂടിന്റെയാണോ എന്താന്നറിയില്ല അപ്പൊ പിന്നെ മൊത്തം പുഴു കയറി ഇപ്പം അവരത് മൊത്തം പറിച്ച ഈ പ്രാവശ്യം പോയില്ല
ആഹ്
ഞങ്ങള് ഞങ്ങടെ ചാമ്പങ്ങയിൽ കാര്യമായിട്ടൊന്നും ഇല്ലാട്ടോ കൊറച്ച് നിനക്കെന്താ വീട്ടില് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടോ എന്താ പേരക്ക ചാമ്പക്ക അങ്ങനൊക്കെ ഉണ്ടോ ആഹ്‌ ഒന്നില്ലേ
ഇല്ല ഇല്ല ആഹ് വാങ്ങിക്കണം എന്തായാലും വാങ്ങിക്കണം പച്ചക്കറി ഏന്തൊക്കെ
ആഹ് ആഹ് ആഹ് കൊറേ ദൂരം പോണോ അതൊ അടുത്തന്നെ ഇണ്ടോ
കൊറച്ചട് പോവാണ്ട് ഒരു ഓട്ടോക്കാണെങ്കിൽ അൻപത് രൂപ വിളിച്ചു പോവാണെങ്കിൽ അൻപത് രൂപ പോരാണ്ട് ആഹ് രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ഒക്കെ ഉണ്ട്
ഓ ഓ ഓ അങ്ങനെ പോണല്ലേ ആഹ് ആഹ് ഞങ്ങൾക്ക് ഒരു വിധം പച്ചക്കറി എല്ലാം ഇവിടെ ത താഴെ തന്നെയുണ്ട് ഫ്രണ്ടിലത്തെ കടകള്ണ്ടെ അങ്ങനെ അപ്പൊ പിന്നെ പ്രശ്ന ഇല്ല
ആഹ്
അങ്ങനെയാണ് പിന്നെ കൊറച്ച് ഞങ്ങക്ക് ഇവിടെ പറമ്പില് കപ്പ അങ്ങനത്തെക്കെ ഇണ്ട് കൊറച്ച് ചേമ്പ് ചേന
ആഹ്
അയിന്റെ താളൊക്കെ കുറച്ച് കറി വെക്കും ചീരഇണ്ട് പ്രഷർ ചീര അതൊക്കെണ്ട് ആഹ് എന്ന ശെരിട്ടോ ഞൻ വിളിക്കാട്ടോ ഓക്കെ
ആഹ്‌